ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്.
പിന്നെ എന്താ ആൻ്റി സുഖായിട്ട് ഇരിക്കാണോ? ആഹ് കേക്കാം കേക്കാം.
ആഹ് സുഖായിട്ടിരിക്കുന്നു.
ആഹ് ചായ ഒക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു, ചായ കുടിച്ചായിരുന്നൊ?
ആഹ് ഞാൻ ദാ ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ.
ഓഹ് എന്തെങ്കി സ്പെഷ്യൽ ഉണ്ടായിരുന്നൊ ചായക്ക്?
ഇല്ല ഇല്ല. നമ്മള് ഹോസ്റ്റലി നിക്കുന്നൊണ്ട് കട്ടൻ ചായ മാത്രേ ഉള്ളൂ അപ്പൊ അത് മാത്രാ കുടിക്കാ. പിന്നെ കയ്യില് എന്തെലും ബിസ്ക്കറ്റാ സ്നാക്സ് എന്തെലൊക്കെ ഇണ്ടെങ്കി എടക്കെടക്ക് കൊറിക്കും.
ഓഹ്. എവിടെ ഹോസ്പിറ്റൽല്ലോ?
ഹോസ്റ്റല് ഹോസ്റ്റല്.
ഹോസ്റ്റൽ. ആഹാ ഹാ ഹാ ഹ. എന്താ പഠിക്കുവാണോ? പഠിക്ക്യാ ആഹാഹ എന്താ പഠിക്ക്യുന്നെ?
ആഹ് ഞാൻ പി ജിക്ക് പഠിക്ക്യാണ്.
ഓഹ് ഹോസ്റ്റൽല് എങ്ങനാ ഒരുപാട് പിള്ളേരുണ്ടോ?
ഇല്ല നമ്മള്, ഏഹ് ആഹ് ഇവിടെ ഇപ്പൊ ഒരു പത്ത് ആയിരത്തി മുന്നൂറ് എത്രോ അധികം. പിള്ളേരുണ്ട് പി എച്ച് ഡി ക്കാരും. ഏഹ് ഡിഗ്രിയിലെ പിള്ളേർ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പീ ജി ക്കാരാ.
ഓഹ് കോളേജുകാര് തന്നെ തരുന്ന അക്കോമഡേഷൻ ആണോ?
ആഹ് അതെ യൂണിവേഴ്സിറ്റിയുടെ അകത്തന്നെയാണ്. ഓഹ്. പിന്നവടെ മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴയുണ്ട് മഴയുണ്ട്. അവിടെ മഴയുണ്ടോ?
ആഹ് ഇവടെ. ഇപ്പം രാവിലെ ഒന്നുല്ല ഒരു ഉച്ച മുതൽ നല്ല മഴയ്ണ്ട് ഇപ്പ ഒന്ന് താന്നതേ ഉള്ളൂ.
ഓഹ്. ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ?
ആഹ് ഇന്ന് എന്റെ കാല് ചെറ്തായിട്ട് സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണിട്ട്. ഇങ്ങനെ ഒന്ന് ചെറുതായി ട്ടൊന്ന് ഒടിഞ്ഞു. ഒടിയല്ല ജസ്റ്റ് ഒന്ന് ഡിസ് ലൊക്കേറ്റ് ആയി. അതോണ്ട് ഞാനൊരു ഫൈവ് ഡേ വീ ല് റസ്റ്റായിരുന്നു ബാൻഡേജ് ഇട്ടിട്ട്. അപ്പം ഏഹ് ഇന്ന് റസ് സ്റ്റാ. പിന്നെ നാളെ മുതൽ നാളെ ഒന്ന് പോണംന്ന് ആലോയിക്കുന്നുണ്ട്. ആഹ് അവിടെ ജോലിയൊക്കെ തീർന്നോ?
ആഹ് ജോലിയൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്.
ആണോ മക്കളൊക്കെ ഇണ്ടോ അതോ
ആഹ്‌ മക്കളുണ്ട് ഒരു മോനുണ്ട്.
ഓഹ് ആള് സ്കൂളീന്നൊക്കെ വരാൻ സമയായോ?
ആഹ് സ്കൂളീന്ന് വന്നായിരുന്നു. ഏഹ് ക് കു കു കുഞ്ഞു മോനാ.
ആണല്ലേ ഉംഹ്.
ഉംഹ്. ഉച്ചക്ക് വിളിച്ചോണ്ട് വന്നായിരുന്നു.
ഉച്ചവരെ ഉണ്ടായിരുന്നോളോ
കേട്ടില്ലായിരുന്നു
ഉച്ചവരെ ഉണ്ടായിരുന്നോള്ളു സ്കൂള്
ഉച്ചവരെ ഇരുത്തത്തുള്ളൂ ഉച്ചവരെക്ക് ഉച്ച കഴിയുമ്പോ വിളിച്ചൊണ്ടരും ആ ചെറിയ കുട്ടിയ
ഓ ഇല്ല അംഗൻവാടി പോലെ എന്തേലും ആണോ
അങ്കൻവാടിയിലല്ലഎൽ കെ ജിൽ തന്നെയാണ് അപ്പൊ മോനേച്ചിരി ഏഹ്‌ സംസാരത്തിന്റെ ഒരു ഡിലെയുണ്ട് അപ്പം ഒരുപാട് സമയം അങ്ങനെ ഇരുത്തത്തില്ല ഇപ്പ ഇത്തിരി ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ
ആഹ് പിന്നെ ഇങ്ങനെ ആൾക്കാരായിട്ട് ഇടപെഴമ്പോ അതെന്തായാലും മാറും
ആഹ് മ കുഞ്ഞുങ്ങളോടെയൊക്കെ ഇരിക്കും അപ്പൊ അവ അവന്റെ സമപ്രായത്തിലുള്ള പിള്ളോരോടെ ഇരിക്കുമ്മം കൊറേ അങ്ങ് മാറി വരും അതുകൊണ്ടാ പിന്നെ അങ്ങനെ ഇരുത്തുന്നെ
ആഹ് നമ്മക്കും ഫാമിലിലൊ ഒരു കുട്ടി ഇങ്ങനെന്നെ ആയിരുന്നു അധികം മിണ്ടത്തൊന്നുല്ല കുട്ട്യാൾടെയും മിണ്ടൂല പക്ഷെ ഇപ്പാള് ഭയങ്കര ആക്ടീവ് ഒക്കെയ ഇപ്പല്ലാര്ടെയും മിണ്ടിസംസാരിച്ചന്നെ ഒക്കെ നടക്കും ഇപ്പൊ നല്ല സംസാരൊക്കെയാണ് പിന്നെന്താണ്ട് ഫുഡ് ഫുഡിന ന്തായിരുന്നു ഉച്ചക്ക്
കേട്ടില്ലായിരുന്നു ഇടക്കിടയ്ക്ക് കട്ടാ ഇത് റേഞ്ച് പോകുന്നുന്ന് തോന്നുന്നു
ആഹ് ഇവിടെ ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഫുഡ് ഉച്ചക്ക് എന്തായിരുന്നു കഴിച്ചെ
ഫുഡ് ചോറായിരുന്നു ചോറ് കഴിച്ചു അവിടെയോ
ആഹ് ഇവിടെയും ചോറാ യിരുന്നു പിന്നെന്തോരു പയറൊക്കെ ഇട്ടൊരു തോരൻ ഉണ്ടായിരുന്നു പിന്നെരു എല എലയൊക്കെ ഇട്ടൊരു കറിയുണ്ടായിരുന്നു
ഓഹൊ ഹോസ്റ്റലിൽ അങ്ങനെയാണല്ലോ
ഉംഹ്
ഉംഹ് ഇവിടെ മീനുണ്ടായിരുന്നു ഉംഹ് പുളിശ്ശേരി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മീനൊന്നും തരത്തില്ല അവിടെ നോൺ വെജൊന്നുല്ല
അല്ല ഞങ്ങക്ക് മീനും ഷ് ഷും മീറ്റൊക്കെ രാത്രി മാത്രെ കിട്ടുള്ളു ഇപ്പാഴ്ചയില് രണ്ടു ദിവസം ചിക്കനായിരിക്കും ഒരു ദിവസം ഫിഷ് ആയിരിക്കും പിന്നെ രണ്ട് വട്ടം മുട്ട ആയിരിക്കും തെര പിന്നെ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി പോലെ എന്താ തെര
ഉംഹ് നല്ല ഫുഡ് കഴിക്കണങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോണം
നാട്ടിലോട്ടെന്നെ പോണം ഹ് ഹ്‌ നാട്ടില് ന ട്ടീന്ന് തിരിച്ചങ്ങോട്ട് പോകുമ്പഴത്തേക്ക് ഇവിടുന്ന് എന്തെങ്കിലൊക്കെ പേക്കേയ്ത് കൊണ്ട് പോകാറുണ്ടോ
ആഹ്‌ ഉമ്മ ആഹ്‌ ഉമ്മ ഫിഷ്പിക്ക്‌ളും പിന്നെ കൊറച്ച് മീറ്റൊക്കെ ഇണ്ടാക്കിട്ട് എഹ് ഈ ബീഫിന്റെ അച്ചാറ്തന്നു വിടും ഫിഷ് - പിക്കിള് തന്നു വിടും പിന്നെല്ലാതെ ഈ ചെമ്മീൻ പൊടി മ റ്റ് ആഹ് ഈ തേങ്ങ തേങ്ങാ ചമ്മന്തിണ്ടല്ലോ ഫ്രൈയി ആക്കിയതൊക്കെ തന്ന്‌ വിടും അത് പിന്നെ പെ ട്ടെന്ന് തീരും പിന്നെ അവിടെ പിള്ളേരൊക്കെ ഉള്ളൊണ്ട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്താ കഴിയ്ക്ക അപ്പൊ അതൊന്നും അങ്ങനെ ഇരിക്കൂല രണ്ടാഴ്ച മൂന്നാഴ്ച ഇരിക്കുമ്പത്തേന അത് തീരും പിന്നെ സ്നാക്സ് അതൊക്കെ കൊണ്ട് പോന്ന കൊറച്ച്നാൾ ഇരിക്കും ഒരു ഒന്നൊന്നര മാസൊക്കെ ഇരിക്കും അച്ചപ്പവും ഈ ചിപ്സൊക്കെ ഇങ്ങനെ കൊണ്ടു തരും മ്മതന്നെ ഇണ്ടാക്കിട്ടാണ് കൊണ്ട്തര
ഹലോ
ആഹ് ഹലോ കേക്കുന്നില്ല
ആഹ് ഇപ്പ ഇപ്പ കേൾക്കുന്നുണ്ട്
ആഹ് എന്തേലും വർക്കിലാണോ അവിടെ
ഇല്ല ഇല്ല വർക്കിലൊന്നുംല്ല ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട്, മോനും ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാങ്ങനെ ഇരിക്കുവായിരുന്നു
ആണല്ലേ
ഇവിടെ ഇച്ചിരി മഴ പെയ്ത് ഇത്തി തോർന്നിട്ടേ ഉള്ളു
ആണോ
ഉം
ആള് ചായ മാത്രെ കുടിക്കോള്ളോ വൈകിട്ട് അത എന്തേലും ആക്ക് വേണ്ടി കടിയാണ് ഉണ്ടാക്കേണ്ടി വരുവോ
അവനങ്ങനെ ഇങ്ങനെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്താ വലിയ താല്പര്യോന്നുല്ല അവന് ദോശ ഇങ്ങനെയൊക്കെള്ളതാണ് കൂടുതലും താല്പര്യം എന്തെങ്കിലും അങ്ങനെ എന്തേലുവൊക്കെ കൊടുക്കണം ചായേര കൂട വൈകുന്നേരം ഇപ്പ ദോശ ദോശമാവിരുന്നങ്ങനെ ദോശ ചുട്ടു കൊടുത്തായിരുന്നു
മം മം
ആഹ് അങ്ങനെ കഴിച്ചിട്ട് ചെന്നിര്ന്ന് കളിക്കുക. ഇത്തി വികൃതിയാ ആള്
ആണല്ലേ
ആഹ് അതെ
അപ്പറത്തുപ്പറത്തൊക്കെ പിള്ളോരൊക്കെ ഇണ്ടല്ലേ അപ്പൊ
ഓ ഇല്ല പിള്ളേരില്ല അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ മൊബൈൽ കൊടുക്കുവായിരുന്നു കുഞ്ഞിലേ ഇവൻ സംസാരിക്കുമായിരുന്നു പക്ഷെ മൊബൈല് ഏഹ് പിള്ളോരൊന്നും ഇല്ല അങ്ങനെ ഞാൻ മൊബൈൽ കൊടുത്തപ്പഴാണ് കൂടുതലും അതിൽ അഡിക്റ്റായി അവൻ മൊബൈൽ കൊടു കൊടുത്ത സമയത്തവൻ മിണ്ടാതെ ഇരുന്ന് കാണും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഞാൻ എപ്പോഴും കൊടുക്കുവായിരുന്നു. അങ്ങനെ കൊടുത്ത് കൊടുത്ത് അവസാനം കുറെ നാളായപ്പഴത്തേക്ക് പിന്നെ പ്രശ്നങ്ങളായി
ഓഹ്
അങ്ങനെയാണ് സംസാരം ഒക്കെ പോയത് ഇപ്പം കൊടുക്കാറില്ല
അപ്പൊ പെട്ടെന്ന് ഫോൺ മാറ്റുമ്പം പ്രശ്നൊന്നുല്ല
ഫോൺ മാ ഫോൺ മാറ്റി പതിയെ പതിയെ തന്നെ ഫോൺ മാറ്റിയത് ഏഹ് ങ്ങനെ ഫോൺ മാറ്റിയ സമയത്ത് ഇച്ചിരി ഇതായിരുന്നു. ഭയങ്കര വാശിയും നിർബന്ധവും കരച്ചിലും തല കൊണ്ട് ചോവരിലിടിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന് ഇപ്പ ശരിയായി ശരിയായി വരുന്നുണ്ട്. ഉം പ്പ സംസാരമായാലും വാക്കുകൾ കിട്ടുന്നുണ്ട് സെന്റൻസ് ആയിട്ടൊന്നും പറയുന്നില്ല വാക്കുകളായിട്ടൊക്കെ പറയും
ഉം ഉം പതിയേ ശരിയാവും ഇനി ഫോൺ കാണിക്കേ ചെയ്യരുത്
ഇല്ല ഇല്ല ഫോണിപ്പം അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ ഇപ്പ നിർബന്ധം പിടിക്കത്തൂല്ല എന്തെങ്കിലും എപ്പഴങ്കിലും നമ്മള് ആരെങ്കിലും വിളിച്ചിട്ട് വിളിച്ചിട്ട് കൊണ്ടുവയ്ക്കുമ്പഴത്തക് ലോക്കായിട്ടില്ലാന്നുണ്ടെങ്കി ഓടിച്ചെന്ന്ടുക്കും. അതക്ക അറിയാം ഓടി ചെന്നെടുത്തിട്ട് പതിയെ എവിടെയെങ്കിലും പാ പാത്ത് ചെന്നിരുന്ന് കാണും കാണുമ്പഴ്ത്തക്ക് ഏഹ് നമ്മൾ വാങ്ങുമ്പഴത്തേക്ക് നിർബന്ധം ഒന്നും പിടിക്കത്തില്ല ഇങ്ങ് തരും അവൻ കള്ളം ചെയ്തതായിട്ട് അവന് തന്ന അറിയാം അവൻ തെറ്റ് ചെയ്യേണെന്ന് അപ്പൊ നമ്മ ഇ ചോദിക്ക ഇങ് തന്നോ എന്ന് പറയുമ്പഴത്തക്ക് ഇങ് തരും. തിരിച്ചു തരും. മുമ്പ് അങ്ങനേന്നും അല്ലായിരുന്നു ഇത് ചോദി ചോദിക്കുമ്പ പിന്നെ അയ്യോ ഭയങ്കര ബഹളയിരുന്നു തറയി കിടന്ന് ഉരുളക്കവും ബഹളവും ഇപ്പ അതക്കെ മാറീട്ടൊണ്ട് ഉം
അല്ല കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല കുഞ്ഞിലേ ഇപ്പം അതൊക്കെ കിട്ടുമ്പ അങ്ങ് അങ്ങനായി പോവും അവരെ
ആഹ് അതാ അവർക്കറിയത്തില്ലല്ലോ
ആഹ് അതാണ് ഒരു മോളെ ഒരു മോനേ ഉള്ളല്ലേ ആഹ് പിന്നെ വീട്ടില് പിന്നെ വേറാരൊക്കെയ്ണ്ട്
വീട്ടില് ഹസ്ബന്റും ഒണ്ട് ഹസ്ബന്റിന്റെ അമ്മയും ഒണ്ട്
ഉം
അവിടെ ആരൊക്കെയ്ണ്ട് വീട്ടില്
ആഹ് വീട്ടില് ഉമ്മയ്ണ്ട് വാപ്പയ്ണ്ട് പിന്നെ ഞാന്ണ്ട് എനി ക്കൊരു സിസ്റ്റർണ്ടാരുന്നു ആഹ് പുള്ളീടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി പിന്നവര് പൊറത്ത് പൊറം അയർലൻഡിലാ താമസിക്കുന്നത് ആഹ് ഇപ്പൊ ആള് പോയിട്ട് ഒന്നര എടക്ക് ഈയെടക്ക് ജൂലൈയിലൊക്കെ വന്ന് കണ്ടാരുന്നു അപ്പൊ പിന്നെ ഒന്നും കൂടെ വെഷമായി കാരണം മോന്
ആഹ് ആഹ് ആഹ്
കൊർച്ചും കൂടെ വലുതായപ്പോ നല്ല സംസാരൊക്കായ് ഇപ്പം മനസ്സീന്ന് പോണില്ല
ഓഹ്
ആഹ് കുഞ്ഞു പരിവത്തി പോകുമ്പോ വല്യ വിഷയ ട്ടീല്ല അവനൊരു പതിനൊന്ന് മാസക്കെ ആയപ്പഴാ പോയത് തിരിച്ച് വന്നപ്പൊരു ഒന്നേ മുക്കാ മാസായി ആള് നല്ല ആക്റ്റീവാണ് സംസാരൊക്കെ അപ്പൊ പോയപ്പോ എടക്കെടക്ക്
ഇങ്ങനായാലും ആൾക്കാരെയെക്കെ മനസ്സിലായി തൊടങ്ങിയല്ലോ
ആഹ് അതാ ഇപ്പൊ പേരൊക്കെ വിളിക്കും കുഞ്ഞാന്ന് ക്കെ വിളിക്കും എവിടാ അവിടെ ചെല്ലുമ്പോ വേറെ ആൾക്കാരെക്കെ കിട്ടുമ്പോ പിന്നെ ഫോൺ കട്ട് ചെയ്യും സംസാരിക്കണ്ടാന്നൊക്കെ പറയും
ആഹ് ഓഹ്
അവിടെ ആൾക്കാരൊക്കെ കൊറേയൊണ്ട് ഇക്കാടെ കൂട്ടുകാരും അവര്ടെ വൈഫും ഫാമിലിയക്കെ അവിടെ ഇള്ളകൊണ്ട് അവിടേ പിന്നെ അവിടത്തെ പൊടി കൊച്ച്ങ്ങക്കക്കെ വേണ്ടിട്ട് പ്ലേസ് പ്ലേ ഇങ്ങനെ പ്ലേ ഏരിയക്കെണ്ട് അവിടെകൊണ്ടാക്കും പിന്നെ അവിടെ കൊറെ പിള്ളേരക്കെ ഒള്ളകൊണ്ട് അവരെ കൂടെയൊക്കെ ഇര്ന്ന് കളിക്കും
ഓഹ്
ഉം
പിന്നെ ഇനി എന്താ ഇപ്പ ഇനി രാത്രിലത്തേക്ക് ഇനി ഹസ്ബന്റിന് ചെറുതായിട്ടൊരു ഷുഗറിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഹസ്ബന്റിന് എന്തെങ്കിലും ഗോതമ്പോ അല്ലെങ്കി ഓട്സോ അങ്ങനെ എന്തേലും തന്നെ കൊടുക്കുന്നെ പിന്നെ മോനായാലും രാത്രി ദോശ അങ്ങനെന്തെങ്കിലും തന്നെ ഇഷ്ടം ആഹ് അപ്പൊ പിന്നെ ഇത് ദോശയും ഉണ്ടാക്കണം ഹസ്ബന്റിന് വേണ്ടിയിട്ടായാലും എന്തെങ്കിലും ഒണ്ടാക്കണം
ഷുഗർണ്ടെങ്കില് മറ്റേ റാഗിപ്പൊടി ഇണ്ടല്ലോ അത് കഴിക്കുന്നെ വളരെ അത് നല്ലതാണ്
നല്ലതാണല്ലേ ആഹ് ആഹ് ആഹ്
ഞാനും എന്റിത്തായക്കെ ഇല്ല ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല ഇഷ്ടല്ല ഈ ഡയറ്റക്കെ എട്ക്ക്ന്ന സമയത്ത് ഈ റാഗി ന്നമ്മളിങ്ങനെ ഓരോ മാർട്ടന്ന് വാങ്ങിച്ചിട്ട് നമ്മളത് മൊളപ്പിക്കും. ആഹ് ഈ തോർത്തിലോ മുണ്ടിലോക്കെ വേ ച്ച് ന്നന്നായിട്ട് മൊളപ്പി